അനെ
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
ഹലോ ആഹ നല്ല ഉയരം തന്നെ
ഒരുരില്ല ഇപ്പൊ കൊറെ ആയല്ലോ ഇളിയും കാര്യൊക്കെ ആയിട്ട് ഒരു പേര ഇല്ല
അന്റെര്േരുല്യപ്പ
ഉ ഉം ഉം എന്നാ വിളിച്ച വെച്ചത് പിന്നെ ഒരു പേരുല്ല
ആഹ അതന്നെ
മറ്റേ ചോറക്കെ തിന്ന
ആഹ ചോറച്ച
ഉ ഉം എന്തൊക്കെ കൂട്ടാണ്ടായിുന്ന
ഉം ജുല്ലേ
ഓ അതന്ന് ചോറൊക്കെതിന്ന് അങ്ങനെ വെറുതെ ഇരിക്കണ വിിക്ക നെവിടെ എല്ലാരും ഇവിടെ ആരശപ്പാടന്ന കേക്കണില്ല കേക്കണില്ലയ
ഉ ഉ കൂട്ടാന ഒന്ന് സാമ്പാറേനി
ഉം പോയി ഉം കേൾക്കണല്ലേ കേക്ക എന്തൊക്കെ പോവണ്ടോ കേൾക്കുന്നില്ലേ ചച്ച
ആഹ എടുക്കണ്ട് പറഞ്ഞോ
നമ്മള് ഒന്നും കൂടെ കൂടുക ഭങ്കര ഇടക്കാരം നമ്മളെ കാണുള്ളൂ കൂട്ടാരികൊക്ക ഒ കാണ കൂട്ട നമ്മള് യാത്ര പോ പുറത്തൊ പോവ വറത്തകൾ എനെ പോയിട്ടക്ക മക്കളെയും കട്ടക്ക പോയല്
ല്ല എന്നപ്പോ
ഏ
എന്നാ പോവയിക്ക
നമ്മള് ചോദിച്ചു നോക്ക എല്ലാരോടും ചോദിച്ചിട്ട് അഭിപ്രായം ചോയിിച്ചു നോക്കാം ഉം
അതന്നെ
പോവാ ഞാൻ കുറെ ആാലും കൂറിട്ട് കുട്ടികൾക്കും തന്നെ ഒരു രസയിരിക്കും കുട്ടക്കെ അങ്ങോട്ട കൊണ്ടൊക്കെ തമ്മര് കാണുകയും ചെയ്യാ എല്ലാവർും രസ്സ ആരിക്കല്ലോ കുട്ടി ആക്കൊക്കെ
പെരേയിരുന്നിട്ട് ഒരു കാര്യ ഇല്ലല്ലേ
ആ അതെ ഇതല്ലേ നേരം വെളുത്ത പണി പെരേത്തെ പണി കഴിച്ചിട്ട് നേരം ഇല്ലല്ലോ
പെരത്ത പണി എടുത്തി കുതിർക്ക് വൈകുന്നേരം ആകാ
ആഹ് അതെയ അപ്പ നമ്മക്കൊ പുറത്തൊക്ക ഒന്ന് പോയിട്ട്ന്ന് സ്ഥലങ്ങള കണ്ടു വരിക വയനാടോ അങ്ങനെയൊക്കെ എടിയിലൊക്കെ പോയിട്ട് വയനാടൊക്കെ ആകുമ്പോ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടല്ലേ കാണാന് രാവിലെ ന്നേരത്ത് പോയിട്ട് വൈകുന്നേരം വരുന്ന കൊലത്തക്കായിട്ട് നമ്മൾ പോക
വയനാടാകുമ്പോളേയ് നമുക്ക് നേരെത്തെ എത്തും ചെയ്യാ
ആഹ് അത വല്ലാതെ ദൂര ഇല്ലപ്പ ഭാരും ഇല്ല അങ്ങനെ കുട്ടികൾക്കും തന്നെ കാണാനൊക്കെയള്ള സ്ഥലം ഉണ്ടല്ലോ കളിക്കുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നോക്കിട്ടൊക്കെ കെട്ടിച്ചവടെ പൂവാൻ പറ്യാ ഉം ഇപ്പൊ എല്ലാർക്കും തമ്മില് കൊറേ ആയിലേ ഇപ്പ കണ്ടിട്ട് ട്ടക്കെ എല്ലാർക്കുട്ട് ഒ എല്ലാർക്കൊന്ന് കാണേം ചെയ്യാ കുട്ടിയേൾക്കും തമ്മില് കാണു ഒക്കൊന്ന് ചെയ്യാ.
ഒരീസം പോവ
ആഹ് ആഹ് അത് സ്കൂ അവധില്ലപ്പളേങ്കിലേ പഠി ക്ക്പ്പിനൊക്ക അവധിയല്ലപ്പോ നമുക്ക് എപ്ലേങ്ലൊക്കെ പോവാ.
അല്ലാരേറ്റും പ്ലാന് ഇട്ടാണ്ടേ
ആഹ് ആഹ് ആഹ് പിന്നന്തെക്കേ?
ഹസ്ബൻഡ് വരോ?
ഇല്ല്യ ഓരൊന്നും വാണ്ട അമ്മള് മാത്രം പോവാ.
ഉം ആഹ് അല്ലത്
ഓരൊന്നും കൂട്ടണ്ട അമ്മക്ക് മ നമ്മള് ങ്ങനെ കൂട്ടാരിയോള് മാത്രം പോവും തെരലും കു വീട്ടില് മാത്രം പോവാ. നമ്മക്കും വാണ്ടപ്പൊന്ന് ഒറ്റക്കൊക്കെ എല്ലോട്ത്ത്ക്കും കറങ്ങി പോര. ഏഹ്
ഓലൊക്കെ വീട്ടിര്ന്നോട്ടെ അറ്യ.
ആഹ് അതന്നെ ഓരടെക്കൊക്കെങ്ങനെ പൊറത്ത് പോണോരല്ലേ നമ്മളല്ലെ വാത്തത് ആഹ്. പിൻ അത് നമുക്ക് തീരുമാനിക്ക ഉം പൊറത്തുന്ന് ഭക്ഷണക്കെ നമ്മക്ക് പൊറത്തുന്ന് കഴി ക്കല്ലേ അങ്ങനെ പോവുമ്പോക്കെ എപ്പളേങ്കിലൊക്കല്ലേ ഉള്ളൂ അത് പൊറത്ത്ന്ന് കഴിക്കലേ. ഭക്ഷണൊക്കെ നമുക്ക് പൊറത്ത്ന്ന് കഴിക്കലേന്ന് പറ്യാ കുട്ടികൾക്കും പൊറത്ത്ന്ന് കഴിക്കുന്ന ഭക്ഷണൊക്കല്ലേ ഇ ഇഷ്ടം
ഫുഡും പൊറത്ത്ന്ന് കഴിക്കല്ലലേ
ആഹ് എപ്പഴും എപ്പഴും വരൊല്ലോ ഒരീസല്ലേ അനമുക്ക് പൊറത്ത്ന്ന് കഴിക്കാ.
ഉം ഒരീസം പൊറത്ത്ന്ന്ക്കല്ല അമുക്ക്.
ആഹ് ലെ പിന്നെ പക്ഷേ ചെറുതായിട്ട് എന്തേലും പിന്നെ ഓയ്ച്ച ചെർതായിട്ട് എന്തേം ചെറിയ കടികളൊക്കെ ഇങ്ങനെ ഓരോ ങ്ങനെ കയ്യില് വെക്കാ ചെറ്തായിട്ട് ഇതേമാരി ചോറൊക്കെ മ്മക്ക് പൊറത്ത്ന്ന് കഴിക്കാ പൊർത്ത്ന്ന് കഴിക്കാ
ആഹ് അതെ പൊർത്ത്ന്നെ കൊർച്ച് എന്തേം എന്തെങ്കിലും ഇണ്ടാക്ക്യണ്ട് കൊണ്ടോയ മതില്ലോ
ഏ
എന്തെങ്കിലും ഇണ്ടാക്കി കൊണ്ടോയ മതിയല്ലോ അറിയാ
ആഹ് ആഹ് ആഹ്
ആഹ്
പിന്നെ എല്ലാരോടും ചോയിച്ച്ക്ക നമ്മള് ചോയിച്ചോക്കിട്ട് എല്ലാർക്കും പറ്റിയൊരു ദിവസം നമുക്കൊന്ന് എ് നോക്കാം ന്നിട്ട് പോവാട്ടോ
ആഹ് അതാനല്ല് മയ ഇല്ലാത്തൊന്നെ
ആഹ് ആഹ് മഴല്ലാത്ത ഒരീസം നോക്കീട്ട് പോവ ഇന്നിപ്പോ ഇവിടൊക്കെ രാവിലൊക്കെ മഴയാണ് അവിടെ എന്താ പാട്
ഇവിടെപ്പൊന്ന് ചോർന്ന്
ആഹ് ഇവിടതേപ്പ ഇവിടെ ചോർ ന്ക്കണ് ഇപ്പൊ ആ രാലെ നേരെ എൻച്ചപ്പോ മുതലേ മഴന്നെന് ഉം ഉം ഇപ്പോ കൊറച്ചീസം വെയിലായിരുന്ന് അപ്പൊ അയിന് പകരം ന്ന് മഴ തൊടങ്ങി തോന്നണ് മഴ ഇല്ലാ ഞ്ഞാലും പറ്റ ല്ലാലേ മഴയും വേണ്ട അടുത്ത് പെയ്യൂല്ലേ
ആഹ് സ്തല്ല പറഞ്ഞത് മഴല്ലാഞ്ഞ പിന്നെ ഒക്കെ കണക്കന്നെ
എടെ മ്പക്കടേ
മക്കളൊക്കെ അതാ ഇവടെന്ന് ഇപ്പോ സ്കൂളൊന്നും ഇല്ല്യല്ലോ
ആഹ് ഞില്യാഞ്ഞ പിന്നെ കണക്കാ
ഫോണാറ്റേ
ആഹ് അത് കാണണ നേരേ ഉള്ളു
പ്പത്തുംപാ
ഉം പിന്നെ
ചോറൊക്കെന്നീലെ ചോറുന്നീലേ
ഉം വേറെന്തൊക്കാ
ചൊറുന്നീലെയ്ക്കാ
ആഹ് ചോറിന്ന് ആഹ് ആഹ്
ഉം
ചൊറക്ക തിന്ന് ഈ നേരത്തെ എല്ലാരും മയങ്ങണ നേരല്ലേ
ആഹ്
മൂന്ന് മണിന്ന് പറഞ്ഞാൽ മയക്കത്തിന്റെ സമയാണല്ലോ
അതന്നെ എന്നാ മയാങ്ങിട്ടുവില്ല ചിലപ്പോ അങ്ങനെന്നും ഉറങ്ങലില്ല
ഉം അതെന്ന പിന്നെ എണീക്കുമ്പൊ ഒരു ഒരു മന്ദപ്പാണില്ലേ
അതന്നെ പാവല ഉള്ളോര് ഉറവ് അല്ല ഉറക്ക്‌ കുറവാണ്
ആഹ്
ആഹ് ജ്ജ് ഉറങ്ങിണ്ട
ഇല്ല എപ്പ ആ എനിക്ക് മോന് ഉറങ്ങണെങ്കില് ഞാൻ എഴുതിരിക്കുനേരെ മോന് ഉറങ്ങ ങ്ങണെങ്കില് അങ്ങനെ ഉറങ്ങു കൊറച്ച് നേരൊക്കെ ഇല്ലാതെന്ന നേരം ഉറങ്ങോന്നുല അപ്പ കൊറുച്ച് നേര ഒരു അരമണിക്കൂറൊക്കെ ഒന്നു കിടന്നോന്ന് എണിക്കും
ഏഹ് അത് ശരി ഇനിപ്പ അയിന്റെ ഡൈവ് ഇല്ലല്ലോ ല്ലേ
ഉം
ഉം ഉമ്മെവിടെക്കാ പോയി
ഇവിടണ്ട് അതാ കിടക്ക്‌ണ്
ഉച്ച ഉറക്കവുല്ലേ
എങ്ങനെ
ഉച്ചോർക്കാവുലേ
ആഹ് ആഹ് പിന്നെ ചോറ് എല്ലാവർക്കുന്ന് കിടക്കണം
ആഹ് അതന്നെ
പിന്നെത
വേറെ എന്തൊക്കെയുണ്ട്
ഏഹ്
വേറെന്തൊക്കെണ്ട്ക്ക മോനോ
വേറെന്താ സുഖായിട്ട് പോണ്‌ ഇങ്ങനെ
മോന് ഉറങ്ങിയഴ്ച്ച
ആഹ് ഓൻ ഉറങ്ങി അല്ലാതെ ഉറങ്ങൊന്നില്ല ഫുള്ള് പ വല്ലാത അവസരം ഉർങ്ങുലാ
പിന്നെ വേറെ ഇപ്പന്താ വേറെക്ക ഏഹ് വേറൊക്കെ സുഖായിട്ട് പോണു നമ്മളെ പ്ലാന് പന്നപ്പ നമ്മള് വേ അയ്മക്കുള്ളത് നോക്കാം
എങ്ങനെ
നമുക്ക് പോവോള പ്ലാന്
കേക്കുന്നില്ലേ ആഹ് ആഹ്
പോവള്ള പ്ലാനെ എന്താക്ക
എല്ലാരോടും ചോദിച്ചിട്ടേ മക്ക അവധിയുള്ള ദിവസല്ലേ പറ്റുള്ളൂ ചതിേ ചാ നോക്കിട്ട് എല്ലാരും കൂടക്കെ നോക്കിട്ട് ചിലർക്ക് അവധില്ല നമ്മുക്ക് ഉണ്ടാാവും നമ്മുക്ക്ുണ്ടാാവും അവധായിരിക്കും അക്കണ്ടല്ലോ നക്ക അപ്പൊ എല്ലാർക്കും കൂടെ പറ്റിയ ദിവസം നമക്ക് നോക്കാം
അതതാ ഉണ്ട് സ്കൂള മാ ദസൂലയാത്തന്നെയ
പിന്നെ എങ്ങനെ
സ്കൂള് മദർസ ഇല്ലാത്ത തന്നെ പോവറിയ
എന്ത് പറഞ്ഞേ
സ്കൂള് മദ്രാസ ഇല്ലാത്ത ഒന്ന് പോവാ അറിയാ
ആ്തിന്നെ മദ്രസൊക്കെ എടു്പ നേരത്തെ പോകണെങ്കിലും വൈകുന്നേരം ആകുമ്പോത്തേ നമുക്ക് എതെത്താനേ പറ്റുള്ളൂ ഉ ഒരു ദസം നിൽക്കാനന്ന പോറ്റല്ല നമക്ക്
നക്കണം നിക്കണ പരിപാടിൊന്നും നടക്കൂല
ഞ
നിക്കണം പപാടി
ഉം
അടെൊന്നന്ന് മണ്ടാ
ആഹ ആഹ
ഹലോ
ആഹ് കേൾക്കുന്നില്ലയേ
ന
കേൾക്കുന്നില്ലേ
ആഹ ഉം
മ ശേട്ടാൻ വിളിക്കട്ടോ
ആഹ കേെക്കണ്ട് ആ കേണ്ട് ഹലോ